ആഹ് കേക്ക്ണില്ലേ
ആഹ് കേക്ക്ണ് ഉണ്ട് കേൾക്കണുണ്ടൊ ഞാൻ പറയുന്നത്
ആ നിങ്ങള് പറയണത് കേക്ക്ന്നുണ്ട്
ഉം എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം അൽഹംദുലില്ലാഹ് സുഖാണ് അവടെ സുഖല്ലേ
ഉം സുഖാണ്‌. എന്താ പണി
ഒന്നുല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ് അപ്പ ഇങ്ങനെ കോൾ ചെയ്തതാ
ചോറ് വെയ്ച്ചോ അല്ല
ഇല്ല ആ ചായ വൈകുന്നേരം കാപ്പി കുടിച്ച്
ആ ഇനി ചോറ് വെയ്ക്കാൻ ലേറ്റ് ആവും അല്ലെ
ആ ഇല്ല ചോറ് കഴിക്കുമ്പത്തിന് ഒരു ഒമ്പതര പത്ത്മണി
ഉം എന്തേന്നു ചായക്ക് സ്പെഷ്യൽ
ഒന്നും ഊൺ ഉണ്ടില്ല ഇന്നലെ പിന്നെ മയ ഇങ്ങനെ പെയ്തു ഇന്നലെ ഇപ്പ പൊറത്തന്ന് വാങ്ങാ ചെയ്ത് മറ്റേ സമൂസ പോലെ തന്നെ നമ്മളേ ബോണ്ടല്ലേ
ആഹ് ആഹ് ആഹ്
ബോണ്ട ആഹ് ആഹ് ഇനി ചോറിന് എന്താ ഇഞ്ഞി സ്പെഷ്യല്
ചോറ്ന് ഉച്ച ക്ക് എന്താ കുമ്പളങ്ങ കറി വെണ്ടക്കായിരുന്നു ഇഞ്ഞിപ്പോ ഇനി എന്തേലും ഇണ്ടാക്കണം എന്തേലും കറിയായിട്ട് രാത്രി കയ്ഞ്ഞ അങ്ങനെ വല്ലാണ്ട് മെയിനയിക്കാണ്ട് നോക്കലില്ല
ആഹ് ചോറിന് സ്‌ന എന്താണ് നാസ്ത ആണോ കഴിക്കല്
ആ അങ്ങനെ എന്തെലും ഇണ്ടാക്കും കറിയൊന്നും ഇല്ലെങ്കില്
ആഹ് എ ചിക്കനൊ അങ്ങനെ ഇവിടെ ഇന്ന് ചിക്കന്ണ്ട്
ആഹ്
മീനൊക്കെ കഴിക്കോ
ആഹ് മീനൊക്കെ കഴിക്കും ഇപ്പൊ മീനൊന്നും വാങ്ങലില്ല കൊറേ ആയി വാങ്ങീട്ട്
ആ മഴായിട്ട് മായായിട്ട് മീനും ഇല്ല എന്ത്‌ റേറ്റും ആണ് പൈസ
ആഹ് ഇഷ്ടല്ലേ
ആ മീൻ ഇഷ്ടാണോ ചോയ്ച്ചാ എല്ലാ നല്ല ചെറിയ ചെറിയ മീന് കള് ആണ് ഇഷ്ടം
ആ വലുത് വല്ല്യ വല്ല്യ നല്ല കഷ്ണം മീന് അങ്ങനത്തൊന്നും ഇഷ്ടല്ല
എ ഏ അതൊന്നും ഇഷ് - ട്ടല്ല പിന്നെ നല്ല ഇഷ്ടം വത്തല് പക്ഷെ കൊണ്ട് വരുമ്പോ നന്നാക്കാൻ മടി ആയിട്ട് അങ്ങനെ നിക്കും
ആ വത്തലൊക്കെ ഇഷ്ടംപോലെ ടൈം എടുക്കും അല്ലോ
ഉം മടിയാണ്
ഉം ചെമ്മീനൊക്കെ
ഉം ചെമ്മീന്, വത്തല് ഇഷ്ടം കൂന്തള് വല്ലാണ്ട് ലൈക്കല്ല
ആഹ് ല്ല
നിങ്ങക്ക്ന്ന് എന്തെന്നു ഉച്ചക്ക് കൂട്ടാനൊക്കെ
ഞങ്ങക്ക് ഇന്ന് ചിക്കൻ കറി ഇണ്ട്, അച്ചാറ്ണ്ട്, പപ്പടണ്ട്, കോവക്ക മെയ്ക്ക് വരട്ടി ഇണ്ട്. അങ്ങനൊക്കെ രാത്രിയല്ലേ രാത്രി എല്ലാവരും ലേറ്റ് ആയിട്ടേ കയിക്കൊള്ളൂ.
ആഹ് രാത്രി പിന്നെ അ എണ് ഫുഡിയെന്താ കഴിക്കാള്ളേ
രാത്രി ഫ്രൂട്ട്സ്ണ്ട് ഇൻണ്ടെന് അപ്പാ
ആഹ് അങ്ങനെന്തേലും കയിക്കലാ ആഹ്
അങ്ങനെയൊക്കെ നിന്റെ വീട്ടില് കൊറേ ആൾക്കാര്ണ്ടോ
ആഹ് ഇന്റ ഫാമ് ഇന്റ വീട്ട് ട്ടില് ഞങ്ങള് മൂന്നനിയത്തികളും രണ്ടനിയനും
ആഹ് ഉം കുട്ടിളെ സൗണ്ടൊ ക്കെ കേക്കാണ്ട് ഹലോ കേക്കില്ലേ
ഏഹ് അത് ആഹ് ഹലോ
ആഹ്
ക്ക് കേക്കുന്നില്ലേ ക്ലിയറാവുന്നില്ലേ ഉം
ആഹ് ഇപ്പൊ കേക്ക്ണ് ണ്ട് റെയ്ഞ്ച് കൊറവാണോ അവടേ ആഹ് റെയ്ഞ്ച് കൊറവാണവടെ
ഇപ്പച്ചി ഇണ്ടല്ലോ അല്ല വൈ
ആഹ് ആഹ് ഉം ആഹ് പക്ഷെ എന്തോ റെയ്ഞ്ച് പോണ പോലെണ്ട്
ആഹ് ഏയ് അവടെ വൈഫൈ ഇണ്ട് കെടക്കല് കൊറച്ച് ടൈമാവും
ആഹാ നേരത്തെ എണീക്കുവോ
ആഹ് നേരത്തെ എണീക്കും നേരത്തെ
അഹ് ആഹ് കളി കാണുവോ വേൾഡ് കപ്പൊക്കെ നടക്ക് അല്ലേ ഇപ്പൊ
ആഹ് കാണല്ണ്ടോ കളി കളി ഇങ്ങട്ട് കാണല്ണ്ടോ
കാണുവോ ആഹ് കാണുവേ അവടെ കാണൂലാ
ഇല്ല കാണലില്ലാ ഹ് കാണലില്ലാ ആഹ് എടക്ക് നോക്കും
ആഹ്
അപ്പ് ന മോള് ഒര് അഹ് എയിച്ചേ ഒള്ളൂ അപ്പ മോള പാല് കു ണ്ടായി കോളം ഓളെണീച്ച് കഴിഞ്ഞ പിന്നെ അയില് നിക്കൂലാ ഏതാണ് ടീമേതാ
ആഹ് ടീമ് ഞാൻ പോർച്ചുഗലാ
ആഹ് മിനിഞ്ഞാന്ന്ണ്ടായിരുന്
പോർച്ച് ഉം പോർച്ചുഗലും കാണും പിന്നെ ബ്രസീലിന്റെ കളിയും കാണും
ആഹ്
അങ്ങനെ വേറൊന്നും അങ്ങനെ കാണൂല പിന്നെ ഫൈനലേതാ വെര്ണ് അത് കാണും അർജന്റീനൊന്നും ഇഷ്ടല്ല അന്നാലും ഫൈനല് കയിഞ്ഞ പ്രാവശ്യൊക്കെ ഫൈനലില് വന്നല്ലോ അപ്പൊ അങ്ങനെ കണ്ടു അങ്ങനെ
ഏഹ്
ന്നട്ട് വേറെ എന്തെലും സ്പെഷ്യൽ എന്തേലും ണ്ടാക്കൊ രാത്രി പൊറത്ത്ക്കെന്തെലും പോവോ
എടക്ക് ങ്ങനാണ്ട് പോവും അതായത് പൊറത്തേക്ക്ങ്ങനെ പോ
ഉ ആഹ് ചായ കുടിക്കാനോ അങ്ങനൊക്കെല്ലേ
ആഹ് അങ്ങനക്കതന്നെ ഇല്ല ഇല്ല അങ്ങനെ പോയിറ്റില്ല ഇല്ല ഇതുവരെ പോയിറ്റില്ല താണ് നമ്മള് ഫോണില് ടെലിഗ്രാമില്
ആഹ ഇഷ്ടല്ലേ
ഇഷ്ടാണ് പക്ഷെ എന്തോനക്ക് കാണൻ പോകുമ്പഴ് ഇതുവരെ പോയിറ്റില്ല
ആഹ് അങ്ങനെ
ഇങ്ങള് ങ്ങള് കാണാൻ പോക്കുണ്ടോ
ആഹ് എടക്കൊക്കെ ഇപ്പൊ ലാസ്റ്റ് വാഴ കണ്ടു അങ്ങനെക്കെ അ പ്പള അപ്പള് ത്രില്ണ്ട്ന്നൊക്കെ പൊറത്ത്ങ്ങനെ പറണേട്ടാല് ആഹ് അത്ങ്ങനെ എല്ലാരും നല്ല രസണ്ട് പർഞാൽ പ്പ അതിങ്ങനെ പോയിക്കണ്ട അങ്ങനെയൊക്കെ പോവാറുള്ളു എല്ലാരും ഇങ്ങനെ പറയുമ്പളേ
ആഹ് ആഹ് ങ്ങൾക് എത്ര കുട്ടിൾണ്ട്
ഇല്ല മാരിഡല്ല ഞാന്
ഇങ്ങക്കെത്ര കുട്ടേളാ
ഞാൻ മാരീ
ആഹ് ഇങ്ങള് പഠിക്കണോ ങ്ങള് പഠിക്കാണ്
ആഹ് പഠിക്കാണ് ഏഹ് ഇനി നാളെ രാവിലെക്കെന്താ
അല്ല
പ്പ
ആഹ് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടോ
ആഹ്
കേക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട്
ഉം മാവ് കൂട്ടി വെച്ചിട്ടുണ്ടോ ആഹ് കേക്കുന്നുണ്ട് ആഹ്
ആഹ് മാവ് കുട്ടി വെക്കും ആഹ് വേറെ ഇങ്ങട്ട് എന്താ
ഉ ഇഞ്ഞി എന്ത കറിണ്ടാ ണ്ടാക്ക ഇട്ലിയോ
അല്ല ഇ അയ് രാത്രിക്കൊക്കല് ഇപ്പൊ എന്താണ് ആഹ് സാമ്പാറും പിന്നെ നമ്മളെ ആ മൊളക് ചട്ടിനില്ലേ
ഹലോ
ഏഹ് ആഹ് നമ്മളെ മൊളക് ചട്ട്ണി
ഹലോ
ആഹ് ഹലോ കേക്ണില്ലേ ഇങ്ങക്ക്
ആഹ് എങ്ങനെ ഇണ്ടാക്കല്
അത് നമ്മള് ഉള്ളി തക്കാളി വാട്ടും ഇന്നട്ട് അയ്ക് നമ്മളെ വറ്റൽ മൊളക്ട്ടിട്ട് അത് പിന്നെ ഒണ ചൂടാറീന്റെ ശേഷം നമ്മള് മിക്സീല് ഇട്ട് അടിക്കും
ഉം എന്തൊക്കേ മൊളക് ഏഹ് വറ്റൽ മൊളകും സവാളേം
ആഹ് തക്കാളി പിന്നെ ഒര് രണ്ട്ല്ലിപ്പുള്ളി പിന്നെ പൊടി ഉപ്പ് പിന്നെ മൊളകും പൊടി മൊളകും പൊടി നല്ലഎരിവ് വാണം ആഹ് ചപ്പ്
വേപ്പില ഇടുല്ലേ ആഹ്
ഇന്ന്ട്ട് കൊർച് വേപ്പിലേം ചപ്പുട്ടാമതി മിക്സീല്ട്ട് അരച്ച് കഴിഞ്ഞ പിന്നെ ആ ഒരു കുത്ത്ണ ഇതായിരിക്കും
ആഹ് അങ്ങനെ
മിക്സീല്ട്ട് അരക്കാ
ആഹ് അതന്നെ ആഹ് ഞങ്ങള് ഇവടെ ഇണ്ടാക്കും
ആഹ്
എപ്പളൂണ്ടാവൂല എപ്പ്ളേങ്കിലൊക്കെ ദോശെക്കാവുമ്പോ അതാവുമ്പപ്പൊ സിംമ്പ്ളാണല്ലോ
ആഹ്
അങ്ങനെക്കെ ചെയ്യും ഇന്നട്ട് വേറെന്തെക്കെ വിശേഷം
നല്ല വിശേഷം
ആഹ് കേക്ക്ണ്ണ്ടോ ഞാൻ പറീണത്
ആഹ് ഇങ്ങൾള് പറീണത് കേക്ക്ണ് ണ്ട് പക്ഷേ റേയ്ഞ്ചിന്റെ ഇതെന്തോ മഴ ഇങ്ങനായ്റ്റ് കൊ
ഇപ്പോ മഴ ആയതാകാരം മഴ
ആഹ് മഴ ഇങ്ങനെ പെയ്യ്ണ് ണ്ട്
ആഹ് ഇന്ന് ഇപ്പൊ ഇവ്ട്ക്കില്ല ഇന്നലെ ഇവ്ട്ക്ക് നല്ല മഴണ്ടാർന്ന്
ആഹ് ങ്ങളല്ലേ ങ്ങോട്ട് എനിക്ക് വിളിച്ചത്?
ആഹ് ആഹ് ആഹ് ഇപ്പ വിളിക്കാട്ടോ.
ആഹ് ഹലോ
ഹലോ